ഹലോ കേക്കുന്നില്ല ആഹ എന്തക്കെ വർത്താനം
നല്ല വർത്തനം എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്
നല്ലത് നോമ്പൊക്കെ തുറന്നില്ലേ സ്പെഷ് ലൊന്നും കാര്യാട്ടൊന്നും ഇല്ല ഞാനും ഉമ്മ ഉണ്ടായിരുന്ന അപ്പ ഉമ്മ പറഞ്ഞു ഫുഡ് ചോറ്ന്നെ മതിന്ന് പറഞ്ഞപ്പ പിന്നെ
ഓ അങ്ങനെ പിന്നെ എന്തൊക്കെയ മഴയൊക്കെ ഉണ്ട അവിടെ
ആഹ മഴ അന്ന് ഫുള്ള് മഴ തന്നെയാണ് പുറത്തിറങ്ങാൻ പറ്റാത്തെ
ല്ലല്ലോ
ആഹ എന്താ പഠിക്ക
ഞാന് മാരിഡ് ആണ് ഞാന് ഓൺലൈൻ വഴി ഹിജാബ് ഒക്കെല്ലേ അത് സെയില് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഡ്ര
ആ ശരി ഓൺലൈൻ ആയിട്ടോ നിങ്ങള് വീട്ടത് വെത്തിട്ട് അങ്ങനെ ഓൺലൈനിൽ കൊടുക്കലത
അങ്ങനെയല്ലേ നമ്മളാ ഗ്രൂപ്പിലുണ്ട്
ആ ശരി ആഹ ആഹ ചോ ശോ അത് തന്നല്ലേ അങ്ങനെ കച്ചവടം കിട്ടണുണ്ടോ
കൊഴപ്പില്ല്യാണ്ട് എങ്ങനെ പറയാം
അത് അയിന്റെ സീസൺ വരണല്ലേ എന്നാ നല്ല
ഉ പിന്നെ ചിലപ്പോ നല്ല റേറ്റ് കൂടുതലായിരിക്കും അപ്പൊ ചിലർക്കൊന്നും പിടിക്കൂല
അതെ റേറ്റ് ഇട്ടാ പിന്നെ എല്ലാരും പറ ഓൺലൈനിലും റേറ്റ് ആണ് പറ ഞാൻ കുറച്ച ദിവസംക്കെ ചെയ്തു ഞാനത്
പിന്നെ ഹസ്ബൻഡ് ചീത്ത പറഞ്ഞു അ ഡ്രസ്സങ്ങ ചടന്നല്ല അ ഹ ഹആ
ങ്ങളെന്നതില് ചേർന്നേ?
ഏതില്?
എന്തൊ ക്യാ യാപ്പ്ണ്ടല്ലോ അതിലന്നെ.
ആ അതിനെപ്പറ്റിയിതില് പറയാൻ പറ്റോ? പറ്റൂലന്നല്ലേ എത്രട്ടിളാ ഫസ്റ്റായിട്ട?
എനിക്ക് മക്കളൊന്നുല്ല.
ഏ അപ്പ ഇപ്പ മാരിയേഡ് ആയിട്ടുള്ളൂ?
അതെ.
അത് ശരി ഹസ്ബന്റെന്ത് ചെയ്യണൂ?
ഹസ്ബൻഡ് ഗൾഫിലാണ്.
ആ പിന്നെ ആരക്കണ്ട് നിന്റെ കെട്ടിച്ചോടത്ത്?
കെട്ടിച്ച വീട്ടില് നാത്തുമ്മാര്. ഉമ്മ ഒണ്ട് എളെച്ചന്ണ്ട് അങ്ങനെ.
ആ സുഖം തന്നല്ലേ?
അൽ ഞാനൊരു കാര്യം ചോയിക്കട്ടെ?
ആ
ഇങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സോക്കെ സംസാരിക്കാൻ പറ്റുവോ?
അതൊക്കെ പറ്റും പേഴ്സണൽ ഞാന് വാട്സപ്പി പർണയിത് കഴിഞ്ഞിട്ട്.
ഒ ഒര് ആ ക്കെ ഒരാളെത്തന്നെ ടാർഗറ്റ് റ്റെയ്ത് സംസാരിക്കാൻ പറ്റൂലേ ല്ലേ?
അങ്ങനെല്ല അമ്മള് അമ്മ നാട്ടിലെ വിശേഷം പറയാ വീട്ട് വിശേഷം പറയാ
ഉം ഉം ങ്ങനെ ഓക്കെ.
ന് ഫസ് ഫസ്ട്റ്റയിട്ട് വരുന്നോർക്ക് അറിയില്ല അത്.
ഞാനുന്നാ
ഞാന് ഇതില് അയ് ശെരി.
അപ്പായിപ്പം എനിക്ക് ഞാൻ പൊതുവെ ഇൻട്രോവേട്ടാണ് സംസാരിക്കാൻ ഭയങ്കര അങ്ങട്ട് കിട്ടത്തില്ല അപ്പങ്ങനെ എന്റെ ഫ്രണ്ട് വഴി ചേർന്നന്നെ.
അത് ശരി. നല്ലതാ കൊഴപ്പൊന്നില്ല.
ഉം അല്ലേ നൂറ് ശതമാനം ജെനുവിനാണല്ലോ അല്ലേ ഉം എത്ര വരെ പഠിച്ചുങ്ങള്?
ഞാനോ പ്ലസ്ടു
ഓ മക്കളക്കെണ്ടോ?
ഏ മൂന്ന് മക്കളൊണ്ടെച്ച്.
ഉം
വെല്ത് ണയന്തിലെത്തിണൂ രണ്ടാമത്തോള് മൂന്നിലെത്തിക്കണൂ.
ഇവന് നാല് വയസ്സ്.
ഉം
അന്റെ വീട്ടിലാരെക്കെണ്ട്? ആ ചെ രണ്ടാമത്തോള് സ്കൂൾ ബസ്സിലാണ്.
ആഹ മഴയൊക്കെ ആവുമ്പോ
ആ് ബുദ്ധിമുട്ടാണ്
ഉം എങ്കിലും സ്കൂൾ വിട്ടവരുമ്പോ അടിപൊളിയായിരിക്കും അല്ലേ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏ പോകുമ്പോ ഭയങ്കര ചൊറയാണ്
ഉ ആഹ് പോകുമ്പോ നനഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാ വരുമ്പോ പിന്നെ നമുക്ക് നനഞ്ഞാലും പ്രശ്നല്ല ഇള്ളത് ആ അപ്പൊ എല്ലാരും അങ്ങനെ തന്നെ വര ഡ്രസ്സൊക്കെ നഞ്ഞ് ബാഗൊക്കെ നഞ്ഞ്
ഉം ഉം
പിന്നെന്തൊക്കെ ഫുഡ് കഴിച്ചോ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഇനിയൊന്നും കഴിക്കില്ലേ ചടോ
അല്ല നോമ്പ് തുറന്ന് കഴിഞ്ഞഞ് ഉടനെ കഴിച്ചു പിന്നെ അതിനായിട്ട് നന്നിയില്ല
ആഹ ഇഞങ്ങനെ കിടക്കേക്കാരലേ ഇപ്പൊ എവിടെയാ കെട്ടിച്ച വീട്ടിലോ ആ കല്യാണം കഴിഞ്ഞ പോയത ഹസ്ബൻഡ്
ഉം
ഞാൻ അവിടെ ആയിരുന്നു പിന്നെ വന്നു
ഇഞ്ഞ് കുറച്ചുസം നിക്കോ അതോ
ആഹാ കൊറച്ചുസം നിക്കും
ആ വല്ല്യദൂരണ്ടോ എടുത്താണോ അതോ ദൂരം ഇണ്ടോ
ഇല്ല ഇല്ല കൊറച്ചക്കെ പോണംഅത്രക്ക് ദൂരൊന്നുമില്ല
ഉം അനിയത്തികളൊക്കെ ഇണ്ടോ
ഇല്ല ഞൻ ഒറ്റ മോളാ
ആഹ അശൈരി
വേറെ ആരുല്ല
ഏഹ് അപ്പോ ഇയ്യ് പോയാല് ഇമ്മാ കൊക്കേ ബുദ്ധിമുട്ടാവൂലെ ആരുണ്ടാവുല്ലല്ലോ ഹ്മ് ഞാനോ
ആഹ് കാർഷികപരമായിട്ട് വല്ല അറിവുണ്ടോന്ന ചോദിക്ക ഞാൻ
അങ്ങനെയൊന്നുല്ല എന്തേലും ഒക്കെ നട്ട് പിടിപ്പിച്ചിടും നമ്മള് ഐമക്ക് മൈൻഡ് ചെയ്യല്ല്യ ഹസ്ബൻഡ് അങ്ങനെ ഓരോന്ന് കുഴിച്ചിടും
ഓഹ്
ഇപ്പൊ പുതിയ വീട്ടിലാടാ അപ്പോ ഇങ്ങനെ ഓരോരോ തൈകൾ അതും ഇതൊക്കെ ഇങ്ങനെ വാങ്ങി കൊടുന്നക്കും
ഒത്തിരി ആയോ
ഇല്ല്യ ഇപ്പൊ നാലാ ആ അഞ്ചു മാസം
ഇല്ല എന്തിനാടാ കൂടുതൽ താല്പര്യം
അങ്ങനെ ചോദിച്ചാ എന്തിനാ ചോയ്ച്ചാല്ങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ അങ്ങൻത്തേനൊടൊക്കെ താൽപര്യാണ് പക്ഷെ പറഞ്ഞേക്കൂല പ്പോ പഠിക്കാ
ഉം ഉം അല്ല ഒഴിവു സമയങ്ങളിലൊക്കെ എന്താ ചെയ്യാ
ആ അപ്പൊ ഫോണിലൊക്കെങ്ങനെ എന്തേലും കണ്ടിരിക്ക ഉ
ഉം എല്ലാ റീഡിങ്ങോ
ആ അത് മുട്ട്ക്കണ്ട് മ്യൂസ് കേക്കും പാട്ടിട്ട്ട്ടാങ്ങനെ ചെൽപ്പ കെടക്കും അല്ലാച്ചെങ്കി ബുക്ക്ണ്ട്ചെങ്കിൽ അറിയാം വായിക്കാണന്നൊക്കെണ്ടെച്ചെങ്കി വായിക്കു
ഉം ഉം ട്രിപ്പക്കെ പോവാന് ഇഷ്ടള്ളോളാ
ഏം
ഓ
ട്രിപ്പ് ഇപ്പൊ കയ്ഞ്ഞ വെക്കേഷൻല് ഗോവേ പോയി ഉം
ഉം
ഉ
അങ്ങട്ടെക്കെ പോയോ
ഉം അത് അവിടെ ജോലി കിട്ടിര്ന്ന് ഒരാഴ്ചത്തെ ഹസ്ബൻന്റിന്
ഏ
അപ്പൊ ഓര് ടിക്കറ്റുംതൊക്കെ ഫ്രീയായി തന്നപ്പളെ ഫാമി അങ്ങനെ ആ ഹ ഹ അങ്ങനെ അടുത്തിട്മ്പോ അ ഓരോ സ്ഥലങ്ങളും കിട്ട്ണ് ണ്ട്
ഉം അല്ല മക്കളെക്കെ സ്കൂൾന്ന് ട്രിപ്പിനൊക്കെയക്കാറ്ണ്ട്
ആ ആ
പേടില്ല
അങ്ങൻത്തെ പേടിയൊന്നുല്ല അമ്മക്കേ എൻജോയെയ്യാൻ പറ്റീല മക്കളേങ്കിലും എൻജോയെയ്യ
ഉം
ഇന്നെന്നും പറഞ്ഞയ്ക്കൂലേനു ന്റെ മ്മാക്കൊക്കെ ഭയങ്കര പേടിയേനി
ഇന്നെ എന്നെം വിടാറില്ല ഒറ്റമോളായത് കൊണ്ടും പിന്നെ സ്കൂളിന്നൊക്കെ പറയുമ്പം മിങ്കിളല്ലേ ബാേയ്സും ഗേൾസാെ
ആ
അപ്പൊ അങ്ങനെ പറ്റൂലായ്ര്ന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അറബി കോളേജേയ്ര്ന്നു അപ്പ അങ്ങനെ പോയിട്ട്ണ്ടായ്ര്ന്നു പിന്നെ പോയിട്ടില്ല പിന്നെ എന്താ അവര് ചോയ്ക്കുമ്പോ പറയും കല്യാണം കഴിഞ്ഞിട്ട് അവരെ കൂടെ പോയ്ക്കോറയാ
ഡയലോഗ് ന്നെ കൊണ്ടാേയാെക്കെയ്ത്ണ് ട്ടോ ഞാൻ കല്യാണം കയ്ഞ്ഞ് എ മൈസൂര് പോയി മൂന്നാറ് പോയി അങ്ങനെ കൊറേ സ്ഥലൊക്കെ കൊണ്ടാേയി ഷേ ഒയിവില്ല ഏ പതിനഞ്ച് വർഷം പതിനാല് വർഷം തെകയാണ് അട്ത്ത മാസം ലാസ്റ്റ
ഉം ഒഴിവില്ലാ പർഞ്ഞ അതെന്താ വേറെന്തെേലും ചെയ്യ്ന്ന്ണ്ടോ
അല്ല ഞമ്മപ്പ ഗൾഫിലായ്ര്ന്നു കല്യാണം കഴിഞ്ഞ് കൊർച്ച് കഴിഞ്ഞെക്കെ ഗൾഫ് പോയി പിന്നൊരു കുട്ട്യായി ഒൻക്കൊരു വയസ്സാവ്ണേന്റെ തലേന്നാന്ന വന്നേ പിന്നെ വ്ടെ ലോറീല് തിമ്മലൊക്കെങ്ങനെ പോയി ഇപ്പവ്ടെ എറണാകൊൾത്ത ജോലി കൊച്ചീല്
ഉം
ഗോവയിലൊക്കെ പൊതുവേ എങ്ങനെയാണ് അങ്ങനെയല്ല നമ്മള ഫോണിലൊക്കെ കണ്ട പരിചയംണ്ടൂ കേട്ടോ കേട്ടോ ചയിച്ചല്ലേ
ഇല്ല നമ്മള് ആഹ കൊറ സ്ാനം തന്നെയാ നമ്മള് ഒരു നമ്മള് പുറത്തി ഇറങ്ങി ഇങ്ങനെ കാണാൻറങ്ങ്പട അ്പ ഞമ്മ നീറ്റട്ട ഡ്രസ്ട്ട് കേടല്ലഞ്ഞാ
ഉം ഉം
ചമ്മക്ക ഉൾക്കൊള്ളാ കഴൂത പെട്ട പെട്ടന്നൊക്കെ ഇങ്ങനെ കാണുമ്പളേ ആഹ് അതാണ് കണ്ണ് പൊതീനാ പറയും നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട പറയും അമ്മൾ ബീച്ചിലൊക്കെ പോയാല് അയ് ഓരോര്ത്തര് കണ്ടിണ്ട്ച്ച നമക്ക്
ഉം നമ്മ അങ്ങനത്തെ സ്ഥലത്തോട്ടൊന്നും പോയിട്ടില്ല നമ്മള് ഏഹ് സിയാർത്തൊക്കെ പോകും അതുപോലെ പോവാൻ കിട്ടോ അങ്ങ് പാലക്കാട് മലമ്പുഴൊക്കെ അല്ലേ
ആഹ്
അങ്ങനെയൊക്കെ അവിടൊക്കെ കാണാനും ഒത്തിരി ഉണ്ടല്ലോ നല്ല രസാ
ഞങ്ങള് അങ്ങനൊക്കെ ചാൻസ് കിട്ടിയപ്പോ പോയതാണ്
ഉം
അപ്പൊ ലക്ഷദ്വീപ് പോയിരുന്നു അപ്പൊ ലക്ഷദ്വീപിന്റെ കുട്ടികലളെ വല്ലാതെ കൊണ്ട് പോകൻ പറ്റില്ല
ഉം ഉം പരമാവധി ട്രിപ്പ് ഒക്കെ പോയി എൻജോയ് ചെയ്യണ ഒരു ഇതാണല്ലേ
ആഹ് ഞാന് അങ്ങനെയുള്ളൊരാളാണ് ആളാന്ന എനിക്ക് പത്ത് രൂപ കിട്ടിയാ ഞാൻ ഇരുപതു രൂപ ചെലവാക്കിക്കുന്ന ടൈപ്പാണ്
ഏഹ് പത്ത് രൂപ കിട്ടി ഇരുപത് രൂപ ചെ
നമ്മക്ക് ആഹ് ഇള്ളത് കൈക്ക ഇങ്ങനെ കൊറച്ചൊക്കെ കരുതാന്നല്ലാണ്ട്
ഓ അങ്ങനെ
പിന്നെ നമ്മളീ അവിടെ വന്നിണങ്ങി കഴിഞ്ഞില്ലേ ഇതിപ്പോ ഞമ്മട നാടായില്ലേ കുടുംബശ്രീയില് കൂടി അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ നമ്മള് പൊതുവെ നമ്മൾ പൊതു പ്രവർ പ്രവർത്തനത്തിന് എറങ്ങും അപ്പൊ ആ ഗ്യാപ്പിൽ ഉണ്ടാവും അയൽവാസികൾ തമ്മില് കൂടുമ്പോ അങ്ങനെ പോവും
ഉം
അങ്ങനേന്ന പിന്നെ എന്താ അങ്ങനെ പോണു
എന്ത്
റേഞ്ച് ഇല്ല അയ്യോ കുപ്പായി പോയി